ആഹ ഇന്റെ വിശേഷ നല്ല വിശേഷം അ എന്താ ആപ്പില് കാണിക്കാത്ത
എന്താ അറീല ഞാൻ പരാതിപെട്ട് ണ്
അത്രയും ചെയ്തിട്ട് പിന്നെ ആപ്ൽ കാണിക്കാത്തത് ലേ
ഉം അത് ഇതില് പറയാൻ പറ്റൂലല്ലോ ആപ്സംബന്ധി
ഉം
ങ്ങളന്തെ ചായക്ക്
ചായക്ക് ഇന്ന് പൊറോട്ട വാങ്ങി രാവിൽ തന്നെ മടിയ ഇണ്ടാക്കാന് അഇവിടെഅടുത്ത് തന്നെ മക്കളെകൈയിൽ പൈസ കൊടുത്തിട്ട് പൊറാട്ടഇവിടെ അടുത്ത തന്നെ പൊറട്ട കിട്ടും തൊട്ടട്ത്ള്ളകടേല് അത് മക്കളെ പറഞ്ഞ കറി കോഴിക്കറി വച്ചേണ്ട ഇന്നലെ മോന്റെ ബർത്ത് ഡേ ആയിരുന്നു
ആഹ
കറിയൊക്കെ ബാക്കിയുള്ളത്ണ്ട്
ഉം ബർത്ത്ഡേ എത്താം പരിപാടി ഒക്കെ കഴിച്ചോ
ആഹ കേക്ക് മുറിച്ച് ചോറ് ഉണ്ടാക്കി പിന്നെ മക്കൾ എല്ലാരും കൂടെ ഗിഫ്റ്റ് കൊടുത്തു അതെ കുടുത്തായി
എത്രാമത്താ
ഒമ്പത് വയസ്സായി മോന്
ആ ഏ ഇന്റെ മോൾക്ക് ഒൻപത് വയസ്സാ
ആ എന്റെ മൂത്ത് മോളാ മോള് ഒമ്പതാം ക്ലാസ്സിൽ പഠിച്ചാ ഒൾക്ക് പതിനാല് വയസായി
മോൾ മൂ ത്തത്ണ്ട് ലെ
ത്ത മോളുണ്ട്
ഉം മോന് പന്ത്രണ്ട് വയസ്സ് മൂത്ത മോന്
ആഹ ആ വലിയകുട്ടിയാളായി ഇഞ്ഒക്കെ ഓരോരുത്തർ ഓരോന്ന് നോക്കാനായി
ഉം
അ അയിന പറ
പെൺകുട്ടികളാകുമ്പോ മേം വല്യ കുട്ടികളാകും അപ്പ മേം വല്യ ആളുകളാക്ണ്ടല്ലോ ഇപ്പം വേഗം വല്യ ആളുകളാക്ണ്ടറിയ
ആഹ മോൾക്കിപ്പോയിട്ടേയുള്ളു
ആ പതിനാല് വയസ്സില്
ആഹ് ഇപ്പൊ ഈ വെക്കാഷനിൽ ആയതെ ഉള്ളു
ഉം
ഇതുവരെ അവാഞ്ഞിട്ട് ടെൻഷനിലായിരുന്നു
ഉം കൂടെള്ളവർക്കൊക്കെ
അല്ല ചെറുയിറ്റങ്ങൾ ആയി അപ്പ പിന്നെ എനിക്ക് ടെൻഷ ആവാ അടുത്തുള്ളർക്കൊക്കെ എന്താ അതാണന്ന് അറിലല്ലോ
ഉം തടി ഉണ്ടോള് വലിപ്പം കുറവാ
മക്കൊക്കെ ആ അപ്പന്റെ ടെൻഷനായെ അത് ഫാസ്റ്റ് ഫുഡ് ഇവർക്ക് ഫാസ്റ്റ് ഫുഡ്‌ ഒക്കെ കഴിച്ച്
ഒമ്പത് വയസായ മോക്ക് ഇപ്പൊ എന്റെ കൂട്ടുകാരിന്റെ വല്യയളായി ഒമ്പത് വയസ്സായിട്ടേ ഉള്ളൂ
ഏ അവിടൊക്കെ അങ്ങനെ ആഘോഷിക്കുവോ
ഇവിടെ ടൗൺ ഭാത്തക്കേള്ളു ഇവിടെ നാട്ട് ക്ക് ഇല്ല
വല്യ പരിപാടി ആക്കി കഴിച്ചോ
ആ ടൗൺ ഭാഗത്തൊക്കെ ഇണ്ട് സ്വർണ്ണം കൊടുക്കല് ഡ്രസ്സ് കൊടുക്കല് ഇവിടെങ്ങും ആരും അറിയുന്നല്ല ഞങ്ങളെ ഭാഗത്തുക്കൊന്നും
ആ ആ പിന്നെ വീട്ടിന്ന് ആൾക്കാര് വരുവായിരിക്കും കുളിക്കാൻ നേരത്ത്
അത് ഞങ്ങൾ ആ നാട്ടിലക്ക് അതും ഇല്ല ഇപ്പം പിന്നെ കൊറച്ച് കൊറച്ച് ടൗണിക്കുള്ള ആജാരങ്ങളക്കെ കുറച്ചൊക്കെ ഇങ്ങോട്ട് വരുന്നുണ്ട് ചെലോല് അവിടെ അവിടുന്ന് കല്യാണം കഴിച്ച്
ആ ആ
ഇപ്പൊ ചെയ്യൂന്നല്ല ഈ നാട്ടും പുറത്താരൊന്നും അങ്ങനൊന്നും ചെയ്യൂല്ല ഭക്ഷണങ്ങളൊക്കെ ഉണ്ടാക്കി കൊടുക്കും തടി നന്നാവാൻ വേണ്ടിട്ടേ അരി വറുത്ത് പൊടിച്ചതും അങ്ങനത്തെ ഓക്കെ
ആ ആ വേറെന്താ കൊടു
ഉം കോഴി മുട്ട പഴം അങ്ങനെയൊക്കെ കൊടുക്കും എന്റെ മക്കൾ പറയും ഇപ്പോ അങ്ങനൊന്നും ആവശ്യമില്ല പണ്ട് ഭക്ഷണം ഇല്ലാത്ത കാലത്തൊക്കെ
അതന്നെ എന്റെമ്മച്ചിയും പറഞ്ഞു എന്റമ്മീ നാത്തൂനൊക്കെ പറഞ്ഞു അപ്പൊ വല്ലിയ ഭക്ഷണത്തിന്റെ ആവശ്യം ഇല്ല ഓള് പിന്നെ അത്യാവശ്യം നീളം ഉണ്ട് കുറച്ച് അത്യാവശ്യം തടിയുണ്ട് പൊക്കത്തിനുള്ള തടിയും ഉണ്ട്. അവന് അതൊന്നും കൊടുക്കണ്ടാന്ന് വിചാരിച്ച് മരുന്ന് എന്തെങ്കിലും വാങ്ങി കൊടുക്കാ വിചാരിച് ഉം ലോഹ്യയും നെയ്യും ഒന്നും കൊടുക്കണ്ടാർന്ന് പറഞ്ഞു ഇന്നോട്
ആഹ് ശരിയാ അന്ന് ഭക്ഷണത്തിന് ക്ഷാമള്ള കാലയ്ന്ന് അന്ന് അങ്ങനൊക്കെ കൊടുക്കും കെയിഞ്ഞ് ഇപ്പോ അയിന്റെ ഒന്നുംആവശ്യം ഇല്ലാ.
ഇപ അരിഷ്ടവും കഷായൊക്കെ വാങ്ങി കൊടുത്താ മതിന്നാ പറഞ്
അരിഷ്ട കഷായുംഅതകൊടു
അത് കൊടുക്കൽ ഓ നിങ്ങള് അത് കൊടുക്കലില്ല
ആഹ് എവിടെ അരിഷ്ടം ഒക്കെ അല്ലല്ല ഇവിടെഏ ഞങ്ങളെ ഇവിടെ അരിഷ്ടവും കഷായവും കൊടുക്കും ബ്ലഡ് ഉണ്ടാവാനൊക്കെ ജിരകാ അരിഷ് ത്തും പിന്നെ വേറെന്തോരു പേരുണ്ടല്ലോ ആരിഷ്ടം കഴിഞ്ഞിട്ട് വേറൊരു അരിഷ്ടം വാങ്ങിക്കൊടുക്കും ആഹ്
ഒക്കെ ഡെലിവറി കഴിഞ്ഞോല്‌ അതൊക്കെ കുടിക്കൂ ഡെലിവറില്ലെങ്കില്
ആ ആ അത് ഞമ്മള് അവിടെ പോയിട്ട് വൈദ്യര് പറഞ്ഞിട്ട് ആഞങ്ങൾ ഇവിടെ അരിഷ് ഇവടെകൊടുക്കലുണ്ട്
തന്നെ തടിക്ക് നല്ലാണ് ഉം തടി നന്നാവൻ ആഹ്
നെയ്യ്ഇതൊന്നും കൊടുക്കണ്ടാ വിചാരിച്ച് അപ്പ പിന്നെതടി വെ ഒക്ക്ന്നെ പേടിയാ തടിവെക്കോ തടി വെക്കോ എന്ന് ചോദിച്ചോണ്ടാ നടക്കല്ലെന്നെ
ഉം
ഞാ ഒന്ന് ഒഴിവാക്കിയതാ ഇഞ്ഞ് ചോറ് ചോറും പഴുമുട്ട അങ്ങനെ കൊടുക്കാ വേറെന്തെ കൊടുക്കോ
വേറെ എന്താണ് അരി വറുത്ത് പൊടിച്ച് അങ്ങനൊക്കെ കൊടുക്കും
അരിവറ്ത്തതൊക്കെ തിന്നാ തടി വെക്കൂലേ
ആഹ് അത് തടിക്ക് പിടിക്ണ സാധനാണ്
അതെ എള്ളും ആഹ് അത് തടി വെക്ക് ക്കണാണ്.
ഉം
ഉം
വേറെന്താപ്പോ
അ കൊടുക്ക ഞാ ഇപ്പ രണ്ട് മൂന്ന് ദിവസായിട്ടേള്ളു
ആ
അപ്പൊ അതിൽ ഇങ്ങനെ നിക്കാ രാവിലെ തന്നെ കു പ്പിച്ചു കുളി ഒക്കെ കഴിഞ്ഞ് അത്തത്തി എന്നാ അവിടെ എന്നാ ഒക്കെ തേച്ചു കുളിപ്പിക്കുലേ
ലാസ്റ്റ്
ലാസ്റ്റത്തെ
ഉം
ഞാൻ ഫസ്റ്റിലെ മഞ്ഞളെണ്ണ വാങ്ങി മേലൊക്കെ തേച്ച് കൊടു കുളിപ്പിക്കൂ ആ തേച്ചിട്ട് ഞാൻ പൊഴെക്ക് പോവല വന്നിട്ട് കുളിക്കാൻ പറയും.
ഏ നിനക്ക് പോയ ഇണ്ട് ലെ
ആ ഇവിടെ തൊട് ട്ടടുത്ത് തന്നെ പൊഴയാ.
മ്
രാവിലെ തന്നെ പുഴേൽ പോയി കുളിച്ചിട്ടൊക്കെ വരും.
മ് സുഖായല്ലെ അലക്കലും അൽക്കലും കുളിയൊക്കെ വേഗം കഴിയൂലെ.
ക്കും കുളീം വേം കഴിയും, വേറൊന്നും കഴിഞ്ഞില്ലെങ്കിലും അത് വേം കഴിഞ്ഞോളും.
മ്
ന്നെ വേഗം പുഴേയ്ക് അങ്ങട് പോവും.
ആ
അത് കഴിഞ്ഞന്ന പിന്നെ നമ്മുക്ക് ഇവിടെ അകത്ത്ള്ള പണികളെല്ലേ ഉള്ളൂ
ഉം
ചെയ്തട് തീർക്കും
ഉം
പിന്നെ വേറെന്താ മക്കളൊക്കെ എടെ പോയി
മോന് പുറത്തേക്ക് കളിക്കാൻ പോയിണ്
രാവിലെ തന്നെ പോവോ
ആ മദ്രാസ് ഇട്ട് വന്ന ആരോ ഒരു സൈക്കിളും കൊണ്ടും ഇങ്ങോട്ട് വന്ന്ണ് കൂട്ടുകാരന്റെ ഡൈവ അവു ആ സൈക്കിളും എടുത്തു പോയിണ് ഓ മറ്റോൻ അവടെ കാത്ക്കണ്ടാവും കളിക്കാന്
ആ ചായ കൂടി കഴിഞ്ഞ് പോയി.
ചെറിയോല് വന്നില്ല ചായൊന്നും കുടിച്ചില്ല കാലി കുടിച്ചിട്ടൊള്ളു കേട്ടില ചായകുടിച്ചിട്ട് പൊയ്ക്കോ റഞ്ഞിട്ട്
അ ആ
ച്ചു വണ്ടി
മ മദ്രസ് പൂട്ടിയ വീട്ടിലൊന്നും പോവൂലെ
എന്നാല് ഞാ ഇന്റെ വീടിന്റെ അടുത്ത് വീടുണ്ടാക്കിയതാ മോ പിന്നെ പോവാനില്ല എപ്പളും പോവും തൊട്ടെടുത്താ വീട് ഉം ഉംഉം ഇല്ല എന്നും രാവിലെ വൈന്നേരം ഉച്ചക്കൊക്കെ പോവും ഹുസ്ബന്റിന്റെ വീട് കുറച്ചു വിട്ട് കടേക്ക് ചെലപ്പം പോവും
വെക്കേഷനിൽ അങ്ങോട്ട് പോവയിക്കോ
ഇപ്പാടെ ആരും ഇല്ല ഇമ്മ ഇവടെ യിനി ഇമ്മഇപ്പൊ നാത്തൂന്റെ വിട്ട നട്ട പോയി നാട വീടിച്ചിട്ടാ
ആ ആ നിങ്ങ ആങ്ങളെ വേറെന മ്മാർ
ഇല്ല അനിയമാരില്ല ഇവൻ എളെതാ ഇവനാണ് ഇപ്പം ഇവിടെ നാട്ടിൽ ഇല്ലാനും
ആഹ് ആഹ്
അതുകൊണ്ട് പിന്നെ പോക്കൊന്നും ഉണ്ടാവൂല അങ്ങോട് നാത്തുന്റെ വീട്ടിക്ക് പോവുട്ടോ ഇങ്ങളെ വീട്ടിക്ക് ടൗണിൽന്നേണ് അങ്ങോട്ട് പോരണ്ട്
അ അം പിന്നെ വേറെന്താ വിശേഷം?
വേറൊക്കെ നല്ല വിശേഷങ്ങൾ ഇങ്ങനെപോണ്
ഉം
ചെറിയോൽ മദ്രസയിട്ട് എത്തിയില്ല ഓൽക്ക് രണ്ടാം ബേച്ചാണ് കുറചൂടി കഴിയും എത്താൻ
ആം ഇവിടെ ഇന്നലെ മദ്രസ പരിപാടിയൊക്കെ കഴിഞ്ഞ് മദ്രസ പോയിട്ട് ഇന്ന് റേഞ്ച്യോന്റയിരുന്നു അയിന്റെ അഞ്ചംക്ലാസ്സ്കാർക്ക് മാത്രമായിരു
ഉം
ആറര്ക്കായിരുന്നു
ഉം ഇവിടെന്ന് ഞായറാഴ്ച ആയതോണ്ട് ഞായറാഴ്ചൊക്കെ വെച്ചാ അതൊണ്ട് എല്ലാ കൂട്ടാരും രണ്ടുബേച്ചും ചരിടിം കൂട്ടി പരിപാടിയൊക്കെ കഴിച്ച് വിടാൻ വേണ്ടിട്ട്
ഇന്നലെ ആറര്ക്ക് ആയിരുന്നു അല്ലാത്തും പിന്നെ അതേപോലെ നമ്മൾ ഇവിടുന്ന് വേ പലഹാരൊക്കെ കൊണ്ടോവാ
ഉം ഉം മം ഇവടന്ന്ണ്ട് പലാഹാരം കൊണ്ടോലക്കെ
ഉം പിന്നെ വേറെന്താ?
വേറെപ്പന്താ
ഇനിയിപ്പൊ വീട്ടില് പണിയ എടുക്കണ്ടേ?
പെരുന്നക്കെയള്ളോ?
ഇവല്ല അല്ലാത്ത
ആഹാ ഉണ്ട്ണ്ട്
അടിച്ചുവാരലും തൊ
അക്കെണ്ട് അടിച്ചരെല്ലാം നടക്കലൊക്കെ ഉണ്ട് നേരത്തെ ത്തെ ചെയ്തിട്ടും കാര്യമല്ല മക്കളുംങ്ങോട് നാശമാക്കും ഒകോട് വന്നാല ഓടിക്കളിയാ
ആഹ് ആഹ്
നല്ല പിന്നെ നേരം വെയകിയാ തുടച്ച് ഉച്ച ഉച്ചായര് തൊടച്ച് വൃത്തികേടായില്ല വൃത്തി കേടായില്ല അറിയാ അ ഇന്നലെ ഉച്ചായെരാ തൊട ചെലപ്പോ ഒന്നരാടം തുടക്കു ചിലപ്പം ഡൈലി തൊടിക്കും
ആഹ് ആഹ് മക്കള് പിന്നെ അങ്ങനാട്ട് ഒന്ന് വന്നകളി അത് ശരിയാ ഇവിടെ എല്ലാരു കൂടെ ഇവിടെ വന്നിട്ടാ ഞ ഓടിച്ചിടലാങ്ങട്ട്
ഏഹ് ഇവിടെ ചെലപ്പോ ഇവിടുന്ന് ചെലപ്പോ അടുത്തുന്ന് ചെലപ്പോ അടുത്ത പോരൽക്കങ്ങട് പോകും
ആഹ് ഇവര് അങ്ങോട്ടേക്ക് പോകൂല്ല അവര് ഇങ്ങോട്ടേക്കെ വരല്
ഉം ന്റെ മക്കളയിന് വേറങ്ങി പോവു മൊബൈൽ ഇല്ലെങ്കി വേം പുറത്ത് താഴക്കിറങ്ങിപ്പോ
ആഹ ആഹ
ഓടുമ്പന്ന് കളിക്കൂ റോഡന് അധികം വണ്ടി വരാത്തറോഡാ
വേറെള്ള മക്കളൊന്നും വരൂല്ല ഇവിടെ ഞങ്ങളെ ജേഷ്ഠന്റെ മക്കള് ഇത് വന്ന് കളിച്ചു അത് അമ്മാതിരി കളിയാ കളിച്ചല് എല്ലാരും കൂടെ കൂടുമ്പോ
ഉം ഇമ്പടെ അനയത്തിന്റെ ഏട്ടത്തിൻ്റെ മക്കളൊക്കെ ഇണ്ടേ വരും ഓരൊക്കെ തറവാട്ട്ക്കെ തറവാട്ട് കൂടാൻ വന്നാല് എല്ലാരും വരും ഉം
ആ ല്ലെ
പെരുന്നാളിൻ്റന്ന് എല്ലാരും വരും അപ്പ രണ്ട് വീട്ടിലൂടെ അങ്ങാക്കും അതെ നമ്മള് ആഹ് എല്ലാരു വരും ആൺകുട്ടികളില്ല നമ്മള് പെൺകുട്ടികളെ ഉള്ളു എല്ലാരു വരും
അ
ആങ്ങളാരില്ല
അ ആഹ്
എല്ലാരു കൂടി കൂടല് ഒരു രസാ പെരുന്നാ
അതൊക്കെ രസ അയ് ഞങ്ങളങ്ങനെ തന്നെ ഞങ്ങ പെൺകുട്ട്യെള് എല്ലാരു കൂടെ വരുമ്പോ
ഉം ഞങ്ങൾ എട്ടാള്ണ്ട് പെൺ കുട്ട്യാളാ
ആള് രണ്ട് പെണ്ണ് രണ്ടാണ്ണ്ണ്ട് ഒരാങ്ങള ഉണ്ട് ഒരാങ്ങളടല്യാണം എന്നാലും എല്ലാരും കൂടെ കൂടെ അവര മക്കളും മ മക്കളൊക്കെ കൂടുമ്പോൾ ഒരു സംഖ്യ ഉണ്ടാവും
ആഹ് ഇവിടെയും അങ്ങനെ പൊര പൊര നിറയും നല്ല രസമാണ് പെരുന്നാക്ക്
മക്കളും കൂടെ കൂടുമ്പോൾ രസം ഉം വേറെന്താപിന്നെ
എന്നാ ശരി എന്ന ആയിക്കോട്ടെ പിന്നെ വിളിക്കാം
കോട്ടെ